ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖംതന്നെയല്ലെ എന്താണ് ഫാമിലിക്കത്തെ ചായകുടി ഒക്കെ കഴി
ഹലോ നല്ല വിശേഷം നല്ലതായിട്ട് പോകുന്നു ആഹ് രാലെ ഞങ്ങളിവിടെ നേരത്തെ എണിക്കും നേരത്തെ വെച്ചാല് അഞ്ച് മണിയൊക്കെ ആവുമ്പത്തെണീക്കും നമുക്ക് ഇവിടെ നിസ്കാര ഒക്കെ ഒള്ളോണ്ടേ ബാങ്ക് നേരത്തെ നാലെ മുക്കാല്ല്നെ കൊടു ക്കുന്നോണ്ട് ഞങ്ങള് ബാങ്ക് കൊടുത്തു ഉടനെ തന്നെ എണീക്കും അഞ്ചു മണിയൊക്കെ ആമ്പോ ണീക്കും പിന്നെ ഞങ്ങള് നിസ്കാരം ഓത്ത് ഒക്കെ കഴിഞ്ഞ് തിന് ശേഷം ഞങ്ങള് ചായണ്ടാക്കും ഒരു ആറ് മണിക്കാവുമ്പൊ ചായണ്ടാക്കിയാല് ഏഴ് മണിയൊക്കെ ആവുമ്പോം തന്നെ എല്ലാ ദിവസും ഉം ദിവസങ്ങളിൽ ഞങ്ങള് ചായ കുടിതീർക്കും പിന്നതുപോലെ ഇന്ന് പ്പ ചായക്ക് ഇവടെ ഓട്ടടണ്ടായന് ഓട്ടടാന്നനല്ലേ അവിടെ പറയല് ഓ ഓട്ടട ഇണ്ടായിനി ഓട്ടടന്റെ പൊറമേ ബീഫ് കറി ഇണ്ടാരുന്നു ബീഫ് ഇന്നലെ ഇണ്ടാക്കി വച്ച കറിക്ക് ഞങ്ങള് തേങ്ങ അരച്ച് പാർന്നു കറി കൊറവായ്ർന്നു. അങ്ങനെ അതുണ്ടായിനു എന്താ നിങ്ങളെന്താ ചായുട്ച്ചോ? എന്താചായക്ക് കൂട്ടാനെന്താ ഉം ഇങ്ങനത്തെ നിങ്ങള് ചെയ്തത്
ആഹ് ഓക്കെ ഓക്കെ ഞങ്ങളിവിടെ ഇന്ന് ദോശ ഇണ്ടാക്കിയത് ദോശ ഞങ്ങൾ അരിവെള്ളത്തിലിടാൻ മറന്ന് പോയിരുന്നു അപ്പൊ ഞങ്ങള് ഉം അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടി വെച്ചു അരിപ്പൊടി കലക്കിയാണ്ട് ആഹ് ദോശക്കുള്ള മാവ് റെടിയാ ക്കി എന്നിട്ട് ചട്ടീലിട്ട് ദോശാക്കിയതാണ്. പിന്നെ അതുപോലെ ഇവടെ കറിയായിട്ട് ഞങ്ങളിന്ന് ഗ്രീൻ പീസ് വള്ളത്തിലിട്ടെച്ചു ഇന്നലെ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടെച്ചു ഇന്നത് കറിയാക്കി ബീഫ് ഇണ്ടാക്കരുന്നു ബീഫ് പക്ഷേ മടുപ്പ എല്ലാർക്കും മടുപ്പ് അപ്പൊ പിന്നെ ഇങ്ങനെ ഇണ്ടാക്കി പിന്നെ എന്തക്ക ഉച്ചക്കൊക്കെ എന്താ നിങ്ങളിണ്ടാ ക്കല് ഭക്ഷണം ആഹ് ഉച്ചക്കു രാത്രീക്കുടീള ഒരുമിച്ചിണ്ടാക്കലാണോ? എന്താ ഇണ്ടാക്കല്
ഞങ്ങളിവിടെ ഉച്ചക്ക് പ ചോറ് പിന്നെ എന്തേലും കറികള് മീനോ എറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ ഇടെ ഞങ്ങക്കെല്ലാർക്കും നിർബന്ധാ അപ്പ അങ്ങനെ എന്തേലൊക്കെ കൊണ്ടുരും അത്ണ്ടാ ക്കും പിന്നെ ഉപ്പേരിയായിട്ട് പയറോ ബീട്രൂട്ടോ ക്യാരറ്റോ വ വയ്തന കാബേജ് അങ്ങനെ എന്തേലും ഒരു പച്ചക്കറി എന്താ ഇപ്പ എന്ത വെണ്ടക്ക പോലുള്ള എന്തെലും ഒരു പച്ചക്കറി ഉപ്പേരിയോ അങ്ങനെ അങ്ങനെ എന്തെലും ഉണ്ടാക്കും രാത്രികക്ക് ഉമ്മച്ചി കൂടി ഉള്ളത് ഒരുമിച്ച് വെക്കും പിന്നെ ഉച്ചക് ഉണ്ടാക്കി ഇനിപ്പോ അഥവാ അൺഎക്സ്പെക്ടഡ ആയിട്ട് ഏതേലും ഗെസ്റ്റ് ഒക്കെ വന്ന് തെകയാതെ വന്നാല് ഞങ്ങള് പിന്നെ രാത്രികക്ക് വേറെണ്ടാക്കും അല്ലെങ്കില് പുറത്ത് ത്ത് നിന്ന് വാങ്ങക്കെ ചെയ്യും അപ്പൊ നിങ്ങളോ
ചെയ്യാറ് രാത്രികക്കും രാ പകലിനുള്ളത് ഒരുമിച്ച് വെക്കും പക്ഷേങ്കില് അധിക ദിവസം ഉച്ച വെക്ക വെക്കണത് രാത്രികക് തെകയാറില്ല അപ്പൊ ഞങ്ങള് എളുപ്പത്തില് മക്റോണിയോ മക്റോണി ഇവിടെ മക്കള് നന്നായിട്ട് കയ്ക്കും അപ്പൊ മക്കള് കഴിക്കണം കഴിക്കും വിചാരിച് ഞങ്ങള് മക്രോണിയോ അല്ലെങ്കില് ഇത് ല്ലേ ചപ്പാത്തിയോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കലക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയോ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കും ചിലന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇഷ് വണം മക്കള് ചോറായാല് മക്കൾക്ക് കഴിക്കാൻ മടിയാണ് ഇങ്ങനെ എന്തേലും ഉണ്ടാക്കിയാലും മക്കള് പിന്നീ കഴിക്കും ആഹ് അപ്പൊ അങ്ങനെ ഉച്ചകത്തെ ചോറ് ബാക്കില്ലെങ്കില് ഞാൻ അങ്ങനെ ഉണ്ടാക്കും പിന്നെ അതുപോലെ ഞങ്ങളിവിടെ മക്രോണി ഉണ്ടാക്കല് എല്ലാരും ഇങ്ങനെ ആദ്യം ഉം ഒക്കെപാട് മസാലക്കെ ഇട്ട് നമുക്ക് മസാല റെഡിയ ആക്കിയന് ശേഷം പിന്നെ അതിലേക്ക് മൈക്റോണി വേവിച്ചിടലല്ലേ ശങ്ങള് ഇവിടെ അങ്ങനല്ല ഉണ്ടാക്കല് ഞാനിവിടെ എള- പവയ നോക്കാണ്ട് എല്ലാ മസാലകളും ചി ചിക്കന് ഒക്കെ ചിക്കൻ ബോൺലെസ്സ് ചിക്കനാ എടുക്ക എല്ലില്ലാത്ത ചിക്കന് ഒക്ക പാടെ കുക്കർലിടും കൂടെത്തന്നെ ഈ മക്രോണി ഇടും എന്നിട്ട് കുക്കറിൽ കൂക്കിച്ചെടുക്കലാണ് ഇവിടെ സാധാരണ ചെയ്യല് അപ്പൊ നിങ്ങളെങ്ങനെയാണ് മക്രോണിയക്കെണ്ടാക്കല് ഇതുപോലെ തന്നെയാണോ കുക്കറിലാണോ അതോ പിന്നെ മറ്റേ വേറെ ഏതോ രീതിക്ക് ഇണ്ടാക്ണ പറയണക്കാലോ ആഹ് രീതിയിലണോ നിങ്ങള്ണ്ടാക്കല്
ഉം മക്രോണി നിങ്ങളങ്ങനെലേ ഉണ്ടാക്കല് ഓക്കെ ഓക്കെ ഞങ്ങളങ്ങനെല്ലട്ടന്ന ഉണ്ടാക്കലേ ഞങ്ങള്ണ്ടാക്കല് എങ്ങനെയന്ന് വെച്ചാല് ആദ്യം ഈ ആഹ് ഒരു പാൻ എടുക്കും പാനില് മ്മള് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി വെല്ലുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിെടുക്കും അതിലേക്ക് തക്കാളി ഇടുട്ടോ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് വഴ എടുത്തതിന് ശേഷം നമ്മള് പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കൊറച്ച് തൈര്റ്റിക്കും പിന്നെ അതുപോലെ നമ്മള അതിലേക്ക് ആഹ് ചിക്കന് നമ്മള് ഫ്രൈ ചെയ്താണ്ട് അതിലേക്ക് ആഡ് ചെയ്യ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലില്ലാത്ത ചിക്കന് കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പ് ഇട്ട് പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്കിടും എന്നിട്ട് ആ എന്നിട്ടത് പൊ പൊര്ച്ചെ ട്ത്ത് മിക്സ് ആക്കിയേന് ശേഷം അപ്പർത്തെ ഗ്യാസിലെന്നെ ആഹ് അപ്പർത്തെ സ്ഥലത്ത് ആ അപ്രത്തെ സ്ഥലത്ത് ഞമ്മള് അപ്പർത്തെ അടുപ്പത്ത് തന്നെ ഞങ്ങള് മ ക്രോണി വേവിക്കും വേറെ പാത്രത്തില് വേവി ച്ചതിന് ശേഷം അത് ഞങ്ങള് എന്തനീ ഇതിലേക്ക് ആഡെയ്യും. എന്നിട്ട് കൊർച്ച് നേരം അടച്ച് വെച്ച് വേവിക്കും. ഇങ്ങനെയാണ് ഞങ്ങള്വിടെ മ ക്രോണി ഇണ്ടാക്കല് നിങ്ങള് നിങ്ങള് പർഞ്ഞില്ലേ ഏ ഓട്ടഡ ഇണ്ടാക്കിയത്ന്ന് ഓട്ടട എങ്ങനെ ഇണ്ടാക്കല് ഞാനിവിടെ ഓട്ടട ഇണ്ടാക്കിയാല് അധികം നന്നാ വാറില്ല.
ഓടട്ട ഇവിടെ ഞങ്ങള് ഇണ്ടാക്കലെങ്ങനെയെന്ന് വെച്ചാല് ഞങ്ങള് തലേന്നെ വെള്ളത്തിലിട്ട് വെക്കും. ഓട്ടട തല ഓട്ടടക്ക്ള്ള അരി പച്ചരി തലേന്നേ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ആഹ് വെള്ളത്തിലിട്ട് വെച്ചേന് ശേഷം അത് രാവിലെ മിക്സിയിലിട്ട് അരക്കും. ആഹ് മിക്സിലിട്ട് അരച്ചേനേശം ഇത് എന്താ നന്നായിട്ട് അരക്കും അരച്ചേനേശെ നങ്ങള് അതിലേക്ക് കൊർച്ച് തേങ്ങടും. അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇപ്പച്ച് അതവാ കറില്ലേലും തേങ്ങ ഇട്ടാലും നമുക്ക് ഓട്ടട അച്ചേക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് നമ്മള് സാധാ ചുട്ണ പോലെ ഓട്ടട ചട്ടീല് ഉപ്പ്ടുട്ടോ ആവിശ്യത്തിന് ഉപ്പ്ടും ആവിശ്യത്തിന് ഉപ്പ്ടും അങ്ങനേണ് ഞങ്ങള് ഇവടെ ഓട്ടടക്കെ ണ്ടാക്കല് പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ ദോശ ഇണ്ടാക്കാ നിങ്ങള് പൊടി കലക്കിയ ദോശ ഇണ്ടാക്കുന്ന് പറയല്ല്ലേ ഞങ്ങള് അത് ഇവടെ ചെയ്യാറില്ലട്ടോ അത് ഇവടെ ചെയ്താല അധികം നന്നാവാറില്ല അങ്ങനെണ്ടാ ക്കിയാല് ദോഷ ഇണ്ടാക്കിയാല് നന്നാവാറില്ല അപ്പോ ഞങ്ങള അധികോം ഇക്
ഉം
ചെയ്യാ നിങ്ങള് പെരുന്നാക്കൊക്കെ എന്താ ഭക്ഷണം ഇണ്ടാക്ക്യേ ആഹ് ബിരിയാണി ആണോ? ആഹ് ഇങ്ങള് നാട്ടിലെ എങ്ങനെ ബിരിയാണി ഇണ്ടാക്കല്? ബിരിയാണി ഇണ്ടാക്കുന്ന രീതി എങ്ങനേണ്
ആഹ് ഞങ്ങള് ബിരിയാണി ഇണ്ടാക്കിയത് ബിരിയാണിച്ചാല് ബിരിയാണി സാധാ ബിരിയാണി ഇണ്ടാക്ണ പോലക്കെ തെന്നെ പിന്നെ ഇവടെ ഇമ്മയാണ് പ്രധാനമായിട്ടും ബിരിയാണി ഇണ്ടാക്കല് ഉമ്മാന്റെ ബിരിയാണി അടിപൊളിയാണ് ബീഫ് ബിരിയാണി ഒക്കെ ആ കഴിച്ചവരൊക്കെ മാഷാ അള്ളാ നല്ല അടിപൊളിയണന്നാണ് പറയാറ് അപ്പൊ ഉമ്മാന്റെ ഒരു സീക്രട്ട് ഇൻ കുട്ടൻസ് ഞാൻ കണ്ടതാണ്. ഉമ്മ ഈ ബീഫ് വേവിച്ച വെ വിച്ച വെള്ളം ഇണ്ടാവല്ലോ ബീഫ് വേവിച്ചതിന്റെ ബാക്കിയുള്ള വെള്ളം അത് ഉമ്മ എട് ത്ത് വെച്ചിട്ട് നമ്മള് ചോറിന് വെള്ളം ഇട്ക്കൂലേ ചോറ് ഇണ്ടാക്കുമ്പോ അളന്നെടുക്കൊല്ലോ വെള്ളം ആ വെള്ളത്തില് ആഹ് അത്രീം വെള്ളം കഴിച്ചിട്ട് ബാക്കി ഇട്ക്കുള്ളൂ. അത് നമ്മള് ബീഫ്ന്ന് ബാക്കി ലഭിച്ച വെള്ളം ബിരിയാണിയിലേക്ക് ഉപയോഗിക്കും. എന്ന്ട്ട് ബാക്കിള്ളത് പിന്നെ വെള്ളായിട്ട് പാരൊള്ളു. അപ്പൊ അങ്ങനേണ് ഇവിടെ ഇമ്മ ഇണ്ടാക്കാറുള്ളത് പിന്നെ ആഹ് അതയ്ഞ്ഞ് ഇവിട്ത്തെ കുട്ടൻസ് ഇൻക്ക് തോന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്ത് ബിരിയാണി ഉണ്ടാ എങ്ങനെ ഇണ്ടാക്കല് ഇണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്
ആഹ് അങ്ങനെല്ലേ അപ്പൊ ബീഫ് വേവിച്ച്ട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചാല് ടേസ്റ്റ് കൂടുന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെന്നാൽ അതിലെ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കി ബീഫിനെ കാട്ടിലും ഇവിടെ മക്കൾക്ക് ബീഫ് കൂട്ടിയാല് മേത്ത് അലർജി ച്ച് അലർജി പൊന്തും അപ്പൊ അങ്ങനെ ബീഫ് അധികം ഇണ്ടാക്കൽല്ല അധികും ചി ക്കൻ ബിരിയാണിന്നെ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കുമ്പോ അങ്ങനെ വേവിച്ച വെള്ളൊന്നും ഇ ണ്ടാവില്ലല്ലോ. നമ്മള് സാധാ ഇണ്ടാക്ക്ണ പോലെ ആണ്ട് ഇണ്ടാക്കും. ആഹ് പിന്നെ മസാല മസാല ഇവിത്തെ മസാല ഞാൻ ഇണ്ടാക്ക്ണ ബിരിയാണിയുടെ മസാല ഇവിടെ എല്ലാവർക്കും ഇഷ്ടാ എല്ലാരും പറയാറുണ്ട് നല്ല ടേസ്റ്റ് ആണാണ് പിന്നെ എന്താ വീട്ടിലെ ഫലവൃക്ഷ തൈകൾ
തൈകള് കുറയൊന്നുംല്ലെങ്കിലും കൊർച്ച് ഒരു റമ്പൂട്ടമരണ്ട് അതുപോലെ ഒരു ചിക്കുമരണ്ട് പിന്നെ ചാമ്പക്ക മരണ്ടായിരുന്നു പിന്നെ എനികുഴിച്ചിടണം നമുക്ക് ഇവിടെ സ്ഥലൊക്കെണ്ട് അപ്പൊ ഇനി കുഴിച്ടണം ഓക്കെ എന്നാല് ശെരിട്ടോ
ഓക്കെ ഓക്കെ ശരി എന്നാ പിന്നെ വിളിക്കാം